ആഹ് കുഴപ്പുണ്ട് സൗണ്ട് കൊറച്ച് കുറവുണ്ട്
ഓ നിങ്ങള് കൊറച്ചൊന്ന് മാറി നിക്കണേ അവിടന്ന് വേറെന്തൊക്കെയുണ്ട് മഴയുണ്ടോ നാട്ടിലൊക്കെ
ഇന്ന് ഉച്ചന്റെ മുന്നെമഴ ഉണ്ടായി ഇപ്പം മഴയില്ല
ഓ മക്കളൊക്കെ സ്കൂളെല്ലാം വിട്ടു വന്നോ ആഹ് മഴ എങ്ങനെ കൂടുതലായിട്ട് പെയ്യുന്ന നാടാണോ
കുറവാണ് മഴ ഒരു മീഡിയം
ഓ മഴ പെയ്താല് ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും ഇല്ല കുഴപ്പമില്ല ആഹ്
ക്കൊക്കെ നല്ല മഴയാ
മഴ പെയ്ത കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഏരിയ അങ്ങനെ എന്തെങ്കിലും ആണോ
രണ്ട് മൂന്ന് കൊല്ലം മുന്നേ വലിയ വെള്ളപ്പൊക്കം വന്നപ്പോ അങ്ങനെയൊക്കെ വെള്ളപ്പൊക്കം അയൽവക്കത്തെ വീട്ടിലൊക്കെ നമ്മക്കൊന്നും പ്രശ്നയില്ല ഇവിടെ കുറച്ച് വിട്ടിട്ടാണ് പൊയന്റെ നിങ്ങക്ക് പ്രയാസ ണ്ടോ മഴന്റെ
ഇല്ല ഇല്ല ഞാന് ഹൈവേ റോഡാണ്
ആഹ് ആഹ്
ഉം പിന്നെ വീട്ടിലെ ജോലികളൊക്കെ ഒറ്റക്കാണോ
ആഹ് ഞാനും കുട്ടികളെ ഉള്ളു പടിയായിട്ട് ജോലിയൊന്നുല്ല വീട്ടില്ങ്ങനെ
ആഹ് ഇപ്പൊ സ്കൂള് തുറന്നത് കൊണ്ട് രാവിലെ മക്കളങ്ങ് പോയിക്കഴിഞ്ഞാ പിന്നെ
ആഹ് പിന്നെ ഫ്രീയാണ് ഉം.
വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? വീട്ട്ന്ന് വർക്കൊന്നുംല്ലായിരിക്കുംല്ലേ?
വീട്ടാന്ന്ള്ളെ ചെറിയ ചെറിയ വർക്കൊക്കെണ്ട് ഓൺലൈൻ വർക്ക് കോഴി അയൽവക്കത്താ ഇവിടെ കോഴിയൊന്നൂല്ല. അത് ദൂരെയാന്ന് അങട്ട് നല്ല സൗണ്ട് കേക്ക്ണ്ട് ല്ലേ...
നല്ല സൗണ്ട്ണ്ട്.
റെയ്ഞ്ചിന്റെ പ്രശ്നള്ളയിനെങ്കൊണ്ട് കൊലായില് നിന്നാ ഞാന്. സൗണ്ട് കേൾക്ക്ണില്ല. കുറഞ്ഞിട്ടാണ് കേൾക്ക്ണെ, ഇതില് സാധാരണ കോള് വന്നാലും എല്ലാം കേക്കല്ണ്ട്. കുറച്ച് സൗണ്ട് കുറവ് തോന്ന്ണ്ട്.
അപ്പോ ഓൺലൈനിൽ വർക്കൊക്കെ ഫോണിൽ തന്നെ ചെയ്യ ഫുഡൊക്കെ എല്ലാം ഇണ്ടാക്കാനൊക്കെ അറിയോ ഫുഡ്
ഫുഡ് എല്ലാം ഒന്നും അറിയില്ല കൊറേക്കെ അറിയാ..
ആഹ അ ശരി എത്ര മക്കളാ?
മൂന്ന് കുട്ടികളുണ്ട്.
ഓ രാവിലെ ഒക്കെ പോകുമ്പോല്ലാം ഫുഡ് ഒക്കെ ഉണ്ടാക്കണല്ലേ?
ആഹ് ഓര് ചെറിയ കുട്ടികളാണ് സ്കൂള്ന്ന് കഴിക്കും. പന്ത്രണ്ട്, ഏഴ്, പന്ത്രണ്ട് വയസ്, ഏഴ് വയസ്, നാല് വയസ്. അല്ല അഞ്ച് വയസ്സ് ഉ ഒന്നാം ക്ലാസ് ും നാലിലും ഏഴ്ലാ
ഓ എനിക്ക് മൂന്നാളാണ്.
ആ സ്കൂള് പോണതാ?
ആ മൂത്താള് ഡിഗ്രി പഠിക്കുന്നു.
ആ ഡിഗ്രി എത്തിലേ
എസ് എൽ സിയാണ്
ആ ആ ആ
പിന്നെ വേറെന്തുണ്ട് നാട്ടില്, കൃഷിയൊക്കെ ഉണ്ടോ?
കൃഷി കാര്യായിട്ടൊന്നുംല്ല. നമ്മള് വീട്ടിൽ സാധാ ഉണ്ടാക്കണേ അതൊക്കെയുള്ളൂ.
ഉ അതൊക്കെ ഉണ്ടാകുന്ന ഒരു ആ അതൊക്കെ
ആ അവിടെ നമ്മളെ നാട്ടിൽ ഉള്ളത് വാഴകൃഷിയാ വാഴ കൃഷിയാണ് ആൾക്കാര്
കൂടുതലായിട്ട്.
ഉം വായാ പൂളാ ഇപ്പ നെല്ലൊക്കെ ആദ്യൊക്കെണ്ടായ്നി ഇപ്പം പറ്റെ കൊറവാണ് നെല്ല്
വാഴൊക്കെ വെച്ചയിഞ്ഞാ ഇപ്പ എല്ലാത്തിനും പൈസയല്ലേ. വാഴന്റെ ഇലക്കു വായക്കു കൂമ്പിനും
ഉം കൂമ്പൊന്നും പോവൂല്ല മരുന്നടിക്ക എൻ കൊണ്ടു കുമ്പോക്കെ അവിടെട്ടക്കും.
ഏ ഇവിടെ നമ്മളെ നാട്ടില് അതിനൊക്കെ ഭയങ്കര ഡിമാൻഡാ.
ഏ കൂമ്പൊന്നും എടുക്കൂല.
ഓ ഓ
രാസ വളം അടിക്കൂല?
ഓ അത് അങ്ങനെ ഇവിടെ അങ്ങനെ അത് ഉപയോഗ കുറവാണ്. പക്ഷെ എന്നാലും അത് കടയില്. വാങ്ങ എന്നാണ്ടാവ എല്ലായിടത്തും ഇത് ഉണ്ടാവുന്നന്നില്ലല്ലോ.
ആരാ.
ആഹ അതുകൊണ്ട് അതൊക്കെ ഒരു തിന്നാനൊക്കെ കൊതിവുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും കടലൊക്കെ അങ്ങനെയുള്ള. ഇതെല്ലാം ഉണ്ടാവും
ഹലോ ആഹ ആ ഒരു കോള് വന്നതാണ്.
ഓ ഓക്കെ അതാണ് അത് ഇത് പൂളയൊക്കെ. നിങ്ങൾക്കുണ്ടോ മര കിടങ്ങല്ലേ.
ചെറുതായില്ലേ ഹലോ
ഹലോ
ആഹ നിങ്ങൾ.
കെഴങ്ങൊക്കെ നിങ്ങക്കിണ്ടാവൂല്ലേ കെഴങ്ങ് ഇണ്ടാ ഹലോ
ഹലോ
കേൾക്കുന്നില്ല
കൂടെ കോള് വരാ അതാ നിങ്ങളെ നാട്ടില് രാസവളൊന്നു ഉപയോഗിക്കൂല വളം ഉപയോഗിക്കുമ്പോ ഇവിട വാഴക്കൂമ്പും ഒന്ന് അവള വീട്ടത്ത് എടുക്കുട്ടോ വാഴ വഴത്തട്ടി നമ്മൾ എണ്ണിക്കാമ്പന്ന് പറയാം അതൊക്കെ എടുക്കും പാടത്തൊക്കെ നല്ലോ വളൊട്ടിട്ടാ ഉണ്ടാക്ക അത് എടുക്കൂല
അപ്പ അത് എപ്പ റ്റി വിടുന്നാരി
ആ കയറ്റി വിടു പക്ഷെ കായ പഴ ഉപയോഗിക്കുംട്ടോ കൊറേക്കെ നാട്ടില് ഉപയോഗിക്കും
ആ ഇവിട ഇവിടത്തന്നെ കൃഷി എനിക്ക് ഇല്ല ഞാന് ഒരു ഹൈവേ പ്രദേശ ആയതോണ്ട് അങ്ങന അ ഇല്ല ഇല്ല അതൊന്നും പിന്നെ ടെറസിന്റെ മേലെ ഒക്കെ നടന്നൊക്കെ പറയും പക്ഷെ എനിക്ക് നല്ല എ ചൂടുള്ള ഒരു ഏരിയയാണ് മഴ പെയ്ത് കഴിഞ്ഞാ നല്ല മഴേ രിക്കും അങ്ങനെള്ളൊരുഏരിയേണ്
ആ ആ
അത്
ഇവിടൊക്കെ വീട്ടില് കൊറച്ച് കൊറച്ച് ചേമ്പ് ചേന
ആ
ചക്കയും മങ്ങയൊക്കെ പിന്ന നല്ലോ ണുണ്ട് അതൊക്കൊണ്ട്
ഇപ്പ സീസൺ ഇണ്ടല്ലേ ചക്കന്റെ മാങ്ങന്റെ ഒക്കെ
ആ
ചക്കയുടെ മാങ്ങന്റേം സീ
ആ സീസണാ
ആ
ക്ക ഈ മാത്ത്ക്കാണിപ്പോ റെഡി യായിട്ട് മൂ മൂത്ത് വരുന്നെ മഴ ആവുമ്പോ അത്ര പോവൂല്ല അല്ല ഞാൻ കൊറേക്കെ ചെലവാകുകേം
അത് എ് മാർക്കറ്റില് കൊണ്ടോവോ
ഇല്ല ഇല്ല ചക്കൊന്നും ഉം ചക്കപിന്നെ ചക്ക പൊരിക്കാര് വന്നിട്ട് എടുക്ക് എടുത്ത് കൊണ്ടോവും
കൊണ്ടോവോ
ഉം ഒരു ചക്കക്ക് അൻമ്പത് രൂപാക്ക പറഞ്ഞിട്ട് ആ ഈ ഏരിയേക്കൊന്നും ഇക്കൊല്ലൊ ന്നും വന്നില്ല
ഓ
ഓല് വന്ന് ഓലന്നെ എടുത്തു കൊണ്ടു പോവാണെങ്കില് അങ്ങനെ ചെലവാകും അല്ലെങ്കി നമ്മക്കൊന്നും എടുത്ത് ക്കാൻ കഴിയില്ല ഉയർത്ത്ണ്ടായതൊന്നും
ചെമ്മള നാട്ടിലൊക്കെ അത് മാർക്കറ്റില് വെക്കുന്നുണ്ട്
ആ
ഊം
ഇവിടെക്കെ മാർക്കറ്റിൽ ചക്കയില്ല ഇവിടെ എല്ലരെ വീട്ടിലും ചക്കണ്ടാവും ഒരു വിധം ആർക്കും വേണ്ട
ഓ എനക്കൊന്നും ഇല്ല അതൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഊം ആരെങ്കിലും ഇങ്ങനെ കിട്ടീട്ട്
വിമല് ഉണ്ടായി
ഓ അതൊക്കെ നല്ലരു നമുക്ക് തിന്നാൻ പറ്റും പറ്റു നല്ലൊരു സാധനല്ലേ ആരോഗ്യത്തിന് അത് ഉ ഇപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഒന്നും സാധനങ്ങളൊക്കെ കുറേയൊക്കെ മായങ്ങളുണ്ട്
ആ
അപ്പൊ ഇതിനൊക്കെ കുട്ടികൾക്ക് ഇപ്പൊ അതൊന്നും ഇഷ്ട്ടല്ലല്ലോ
നല്ല കുട്ടികക്ക് ഇഷ്ടമല്ല കുട്ടികളി തൊന്നു തിന്നൂല അവർക്ക് ചിക്കനൊക്കെ ഇട്ട് വെച്ച കൊടുത്തിട്ട് നളക്കെ തിന്നീന്
അതെന്നെ ചിക്കനൊക്കെ നമ്മള ആരോഗ്യത്തിന് വളരെ മോശമാണ്
ഉം
ഇപ്പോ ഹോർമോൺ പ്രശ്നങ്ങളെല്ലാം വരുന്നത് അത് ചിക്കന് കാര ചിക്കന് എന്ന് വെച്ചാൽ ചെറിയരു കോഴികൾക്ക് മരുന്ന് പറ്റല്ലേ അത് ഒരാഴ്ച കൊണ്ട് വലിപ്പത്തിൽ വരുന്ന
ഉം
അപ്പൊ അതൊക്കെ നമ്മളെ മക്കൾക്കും ഞങ്ങൾക്കും ഒക്കെ ആരോഗ്യത്തിന് ഒരു ബുദ്ധിമുട്ടായിട്ടാന്ന് ഇനിയുള്ള കാലഘട്ടത്തിലെല്ലാം വരിക
ഉം
അതേപോലെ മൊബൈല് യൂസ് ചെയ്യുന്ന ആൾക്കാറും മക്കളല്ലേ ഇ കൂടുതൽ അപ്പൾ അതൊക്കെ
ഒ ഒരിക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല്ല
അല്ല അവരക്ക് അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ
ഉം
പറഞ്ഞു കൊടുത്താലല്ലോ അവർക്ക് മനസ്സിലാകുന്നത്
ആ
അങ്ങനെ മക്കളൊക്കെ ഓരോരോ രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ഡോക്ടറടുത്ത് പോകുക എന്നല്ലാട്ട് എന്തും കൊണ്ട വരുന്നന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ലല്ലോ അ അതുകൊണ്ട് വരുന്നെന്ന് ആദ്യം അന്വേഷിച്ചിട്ടാണ് അതിന് മരുന്ന് കഴിക്കേണ്ടത് എന്ത് രോഗാല ഞങ്ങൾക്കായാലും മക്കൾക്കായാലും
ഉം
ഒരു പ്രഷർ ഷുഗർ എന്നൊക്കെ പറയുമ്പോ അതിന് ഗുളിക വാങ്ങി കഴിക്കുക അതെങ്ങനെ മാറ്റാൻ പറ്റും ഏറ്റോന്നും ചിന്തിക്കുന്നില്ല
ഉം
ആരോഗ്യന്ന് പറയുന്നത് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്
ഉം
അപ്പ മക്കളൊക്കെ വന്ന് കഴിഞ്ഞാൽ ഫുഡൊക്കെ കൊടുക്കേണ്ടി വരും അല്ലേ ഹലോ
ന്ത
ഹലോ
വേറെന്താ
വേറെ
കോളട്ടെ സോറി കോള അങ്ങനെ വരുന്നേ
കോള് വരുന്നുണ്ടാവല്ലേ വേറെ വേറെ ഇപ്പം മക്കളൊക്കെ വന്ന കഴിഞ്ഞാല് ചായയാണ് ആണോ കുടിക്ക അല്ല ഉച്ചക്കത്തെ ഫുഡ്ആണോ
എല്ല ഒരു ചായയും ഞാൻ അവിലോ പഴോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കല്ലേ ഇന്നേല്ല അവില് പഴട്ട് കുഴച് കൊടുത്ത്
ആഹ
ബേക്കറി കഴു വതും കൊടുക്കില്ല ബേക്കറി വാങ്ങിയിച്ചില്ല വാങ്ങിയച്ചാൽ തിന്നു
ബേക്കറിയാക്ക കുറകണം ഷുഗർ പരമാവധി ഒഴിവാക്കുക
പയം തിന്നോളും പച്ചപ്പയം, മൈസൂർ പയം അങ്ങനത്തെ
രാത്രിക്കത്തെ ഫുഡ് തന്നെ ആയിര്ക്കോ?
രാത്രി ചോറന്നെ ആ ഉച്ചക്ക് വെച്ചേന്നേ ഇപ്പോ ഞാനും കുട്ടിളെള്ളു കൊർച്ച്മതിയല്ലോ
ആ ഹ്
ല്ലം ചൂടാക്കിട്ട് അഉ കയ്ക്കും
അത് എല്ലായിടത്തും, ചിലയിടത്തൊക്കെ ചോറന്നെ ആയിരിക്കും. ചിലയിടത്ത് വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുലെ
ആഹ് ചപ്പാത്തി
ഓ
രാത്രി
ആ
നമ്മള് ചോറന്നെ
ഞങ്ങളെ നാട്ടില് അതില്ല ചോറ് രാത്രി ഉണ്ടാവില്ല
എന്തെആ എന്നായിക്കോട്ടെ സമയം കോള് വരുന്ന്
ഹലോ ഹലോ
ഹലോ
എന്നാ ശരി ട്ടോ നിങ്ങള് കട്ടാക്കി ക്കോളി
ഓക്കെന്ന
കട്ടാവാത്തെ
എന്ത്‌ കോഡ്